ഹലോ ഹലോ.
ഹലോ നമസ്കാരം, നമസ്കാരം.
എന്തൊക്കെണ്ട് വർത്താനം.
എന്താണ് നല്ലത്.
ഫുഡ് കഴിച്ചോ?
ഓ ഫുഡൊക്കെ കഴിച്ചു.
എന്താ പരിപാടി കുട്ടികളൊക്കെ എയ്‌തേലും വായിപ്പിച്ചലൊക്കെ.
ഉം ആ വായിപ്പിക്കണ്ട് എഴുതാണ്ട് നാളെ. എന്താ സ്കൂളില് പരിപാടിയുണ്ട് അപ്പൊ അയിന്റെ,
പ്ളക്കാട്ണ്ടാക്കും നാളെന്താ ലഹരിവിരുദ്ധ, ക്യാബേയ്ന്
അത് കഴിഞ്ഞില്ലേ.
ദിവസ കഴിഞ്ഞേന് പക്ഷെ സ്കൂളില് നടത്തണ ക്യാമ്പയിന് നാളെണ്‌ നടത്തുന്നത്. അപ്പം അതിന്,
എന്താ പരിപാടിള്ളേ?
ഫ്ലാഷ്മോബ് പഠിക്കണം. പിന്നെന്താ പ്ലകാഡ് ഇണ്ടാക്കണം.
ആഹ്.
അപ്പൊ അത് ഇണ്ടാക്ണ പണിയായിരുന്നു.
ഏഹ് ഉം ഇണ്ടാക്കിയോ? ആരാ ഇണ്ടാക്കല്?
മോള് ഇണ്ടാക്ണ്ട് പറഞ്ഞ് കൊടുക്കണം.
ഉം ചിത്രം വരക്കാനൊക്കെ അറിയോ മോക്ക്?
ചിത്ര ആ കാ കൊറച്ചൊക്കെ വരക്കും. അപ അയിന് വരക്കല് എഴുതലൊക്കെ,
ഉം.
എന്താ പഠിക്കാനൊക്കെ എങ്ങനെ?
പഠിക്കാനോക്കെ ഉഷാറാണ് കൊഴപ്പോന്നുല്ല.
ഉം.
നന്നായിട്ട് പഠിക്കുന്നൊക്കണ്ട്. ഹോം വർക്ക് ഇണ്ടായിരുന്നു അത് എയ്തി എഴുതി കഴിഞാരെണ്. ഇത് ഓർമായത് രണ്ടീസം മുന്നേ പർഞ്ഞതായിരുന്നു. അപ്പൊ മർന്നു പൊയിനി ഇപ്പളാണ് ഓർമ ആയത്.
ഏ
ഉം ലഹരിനെ കു ഇതൊക്ക ഇണ്ടല്ലോ ഇപ്പൊ. തൂഫാനൊക്ക വന്നൊണ്ട് കൊറെ ഒക്ക നമ്മള് ലഹരീന്ന് രക്ഷപ്പെട്ട തന്നെ.
ലഹരി തൂഫാന.
ലഹരി തൂഫാനല്ല ഓ റേഷേൻ തൂഫാൻ ലഹരിക്കെതിരെർഞ് നോ ആഹ്
എല്ലോ എല്ലോട്ത്തും കേറി പിടിക്ക്ണ്ടല്ലോ
ഉം ഉം
അതെ ആംബുലൻസ്ന്ന് കൊറെ ജൊമാറ്റോ അങ്ങൻത്തെതീന്നൊക്കെ ഈ ഭക്ഷണം കൊണ്ടു പോണെ ഡെലിവറി ബോയള് ഓലെ കൈയ്യിലൊക്കെണ് ഇപ്പൊ കൊട്ക്ക്ണത് പിന്നെ ആംബുലൻസിലും ഇതിലൊക്കെണ് ആരും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലങ്ങളാണല്ലോ അയിലൊക്കെണ് ഇപ്പൊങ്ങനെ
ഉം ഉം
കടത്തികൊണ്ട് പോണെന്ന് പർഞാണ്ട് പേപ്പർലൊക്ക വാർത്തെലൊക്ക ഇങ്ങനെ കേക്കല്ലോ
ഓ ആ മുട്ടായി കടകൾലും മുട്ടായി കട കളിലിണ്ട് ന്നൊക്ക പർഞെക്ക്ണ്ട് ഏതായാലും പട്ച്ചോൻ കാക്കട്ടെ നമ്മളെ മക്കളി ഇതൊക്കെ
അ എ വ വല്ലാത്തൊരു വിപത്താണ്ള്ള
എല്ലാ എല്ലോട്ത്തും നല്ല ഉം ഇതാണ് പർഞ്ഞിട്ടാര്യല്ല ന്നാലും അഴിന്റെ എടെല് ആൾക്കാര് അങ്ങൻത്ത പണി ചെയ്യ്ണ്ട് എന്താപ്പ ചെയ്യാ ഉം ഉം ആ ഫുഡൊക്ക കഴിച്ചോ
ആ ഫുഡൊക്ക കഴിച്ചു.
നേരത്തെ കഴിക്കലാ
ആ നേര്ത്തെ കഴിക്കും
ഉം
എട്ട് മണിയൊക്ക ആവുമ്പം തന്നെ ഏഴര ഒക്ക ആവുമ്പോത്തന്നെ കഴിക്കും ഇങ്ങള ഫുഡെയിക്കലൊക്ക കഴിഞ്ഞോ
ഓ ഞങ്ങൾത് കഴിഞ്ഞ് ഞങ്ങള് നേര്ത്തെ കഴിക്കലാ ഞങ്ങള് അക്യൂപങ്ചർ എന്ന ചികിത്സക്കോവൽ ഇണ്ട് അപ്പ അയിനും നേര്ത്തെ ഫുഡൊക്ക നേര് ത്ത കഴിക്കണം
ഉം ഉം
അപ്പൊ നേര്ത്തെ കയിക്കും
ഓ എന്താ രാത്രി കഴിക്കാറ് ചോറെന്നെണോ
ആഹ് ചോറ് കയിക്കും ചേലെപ്പം എന്തെങ്കിലും ഈ കക്കരി അല്ല സലാഡ് ആക്കിയാണ്ട് ഉം കക്കിരീല് ആഹ് ക്യാരറ്റ് ഒക്കെ ഇട്ടാണ്ട്
ഉം ഉം
അതൊക്കെ ആടെ കൂടിയാണ്ടുള്ളൊരു സാലഡ് ഇണ്ടാക്കിയാണ്ട് അതും കൊറച്ച് പിന്നെ ചപ്പാത്തിയോ ചോറൊക്കായിട്ട്
ആഹ്
അങ്ങനെ കയിക്കും
ഉം ഉം
കയിക്കാൻ തോനെന്നും കയ്യൂല എന്നാലും
ഉം
മറ്റേത് ഇങ്ങനെ തടിയൊന്ന് കൊറക്കണെങ്കില് അങ്ങനത്തൊക്കെ ഒന്ന് വാണല്ലോ അഹ് അതൊക്കെ വാണംന്ന് പറയും പക്ഷെ തടി കൊറ ക്കാനൊന്നും നമ്മക്ക് നല്ല സാധനങ്ങളൊന്നും തിന്നാതെ തടി കൊറക്കാനായിട്ട് കയ്യൂല്ല ഓക്കെയാന്ന്
മ്ഹ്
എനിക്ക് തരിപ്പ്ണ്ട് നല്ല കൈക്കും കാലിനൊക്കെ
ആഹ് ആഹ്.
അപ്പൊ അയിന്റൊരു ചികിൽസെല് ഇങ്ങനെ പോവാണ്.
ഉം ഉം. എന്താണ് അയിനെന്താ എന്തെങ്കിലും ഭക്ഷണമൊക്ക നിയന്ത്രിക്കാനോ കഴിക്കാനോ ഒക്കെ പറഞ്ഞാണോ?
ഇല്ല ഭക്ഷണത്തില് അങ്ങനെ പറഞ്ഞില്ല പിന്നെ അമിതമായിട്ടുള്ള ഭക്ഷണം തടിയ്ണ്ട് അപ്പൊ ഇങ്ങനെ കൊറച്ച്
ഓഹ് വെയ്റ്റ് കൊറക്കാന്ന്. മ്ഹ് ഇതില് ഞാൻ നമ്മള ശരീര ത്തില് കൊഴുപ്പുകള് കൊറയാന്ന് പറഞ്ഞാണ്ട് ചെറു നാരങ്ങയും. ഇഞ്ചിയും കുരുമൊളക് കറുകപ്പട്ടേക്ക ഇട്ട് വെള്ളം തെളപ്പിച്ച് കുടിക്കാനൊക്കെ പറയുന്ന കേക്കാലോ അങ്ങനെക്കെ ചെയ്തു നോക്കിയേണ്
ഇല്ലല്ല അങ്ങനൊന്നും ചെയ്തി തില്ല ഞാന് ഇപ്പ ഇനിക്ക് ഒരു ചെറിയ മോൻ ഇണ്ട് അപ്പൊ ഓന് ഇപ്പ പാൽ കുടിക്ക്ണ്ട് അ പ്പൊ അങ്ങനെ. തടി ഇങ്ങനെ കൊറച്ച് വെയിറ്റ് കൊറയല്ലോ മക്കള് പാല് കുടിക്കാനൊക്കെ ഇണ്ടാവുമ്പോ.
ആഹ് ആഹ്.
അപ്പൊ അതിലിങ്ങനെ നോക്കേർന്ന് ഇപ്പൊ കൂടി നിർത്താനായി. അപ്പൊ തടി ഇനിയിപ്പം കുടി നിർത്തിയാ പിന്നേം തടിക്കും. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കൊറക്കാൻ നോക്കാന്ന് വിചാരിച്ചു വന്നേ പ്പൊ ഇതിലൊക്കെ പറയാ വെള്ളം നല്ലോണം കുടിക്കണം. വെള്ളം കുടിക്കാ വെള്ളം കുടിച്ചാണ്ട് നമ്മള കൊഴുപ്പും ഇതൊക്കെ മൂത്രത്തിലൂടെ പോകണം അയ് മ്മള വേണ്ടാത്തതും. ക്കെള്ളതൊക്കെ അങ്ങനെ പോകണം വെള്ളം നല്ലോണം കുടിക്കണം എന്നൊക്കെ പറയുന്ന് പലേ മരുന്നുകളും ഇങ്ങനെ ഓരോ ഇതില്ണ്ട് അപ്പൊ അമ്മക്കിപ്പ എല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തോ? ആണേ പിന്നെ അങ്ങനെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം അപ്പോ ഈ- വ്യായാമം ചെയ്യണെങ്കിലൊക്കെ തന്നെ നമക്ക് എക്സസൈസ് ഒക്കെ ചെയ്യയാണെങ്കിൽ നമുക്ക്- എന്നും ചെയ്യാൻ കഴിയണം എന്നാല്- ഒക്കെതടിയൊക്കെ കുറയാമ്മ- ഉം അപ്പ പിന്നെ ഒരു ദിവസം ചെയ്താ പിന്നെ നമ്മള് രണ്ടു ദിവസം ചെയ്യൂല- ഇപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് പണിണ്ടാവും അല്ലെ? വീട്ടിലെ പണി മക്കൾതോക്കും അത് കഴിഞ്ഞുനമ്മൾത് തോക്കുമ്പോത്തനം നേരം വേകും-
ആഹ് -
അവസാനം അവസാനം നീണ്ട് നീണ്ട് പോവും.
നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ചെയ്യുമ്പോ നോക്കിയെങ്കിലെന്നെ-
ഉം. നമ്മള് ശരീരം ഞമ്മൾന്നെ നോക്കണം.
നമ്മള് മ സമയം കണ്ടെത്തണം. നമ്മള് ചെയ്യണം വർക്കഔട്ട് ചെയ്യണം എന്നാലൊക്കെ നമ്മൾ- ഇഫെക്റ്റിവ് ആവുള്ളു.
ഉം. പിന്നെ രാവിലെ നേരത്തെ എഴുനേൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പണി വീട്ടില് പണി കഴ്യാനൊക്കെ ഒന്ന ഉണ്ടാവുള്ളു. പിന്നെ നമ്മൾ അങ്ങനെ- മൊബൈലും കാര്യൊക്കെ ഉണ്ടാവകുമ്പോ കൊറെേ മൊബൈല് നോക്കിക്കും- കോറെേ വീഡിയോസ് ഒക്കെ കാണും. അപ്പൊ അങ്ങനെ അങ്ങനെ നേരം പിന്നേും പോവല്ലേ അപ്പൊ അളെ ആയ- ഇപ്പം നോക്ക ഇപ്പാണ് കണ്ടാണ് ചെറുതൊന്ന് നോക്കിയാണ് അവടെ വെക്ക വിചാരിച്ച്നമ്മള് എടുക്കുമ്പോഴായിരിക്കും ക്കും പിന്നെ നമ്മള് സമയം പോണതെ അറിയൂലല്ലോ?
എടുത്താ പിന്നെ ഓരോന്ന് അടുത്ത് അടുത്ത് പറഞ്ഞ് അങ്ങനെ വരല്ലേ അപ്പ
കണ്ട് ടൈം അങ്ങട് പോകും എല്ലാ- വീഡിയോയിൽ എല്ലാരും മറ്റേ- ഡേ മൈ ലൈഫ് പറഞ്ഞാല് ഫുുള്ളല്ലേ എല്ലാരേ ഡേ ഇങ്ങനെ കാണിക്ക അപ്പൊ അത് ഇങ്ങനെ കണ്ടാ നമ്മള് നോക്കി ഇരുന്നുപോവും ചെയ്യും- അതേ നമ്മളെ ടൈം പോണ കാണ് - ഒന്നുല്യാ ഒരടെ ടൈം ഒരുകാവടെ സേവ് ആവും ചെയ്യും.
ഓര്ക്ക് ഉം മ്മ് ഓര്ക്ക് പൈസ ഉണ്ടാവും ചെയ്യും ഞ്ഞമ്മക് ക്ക് ഒന്നും ഉണ്ടാവുലാ ഒരേ പണിയും തീരും- ഓര്ക്ക് ഇൻകം ഉണ്ടാക്കലും ആയി- നമ്മള് ഓലെ വീട്ടുജോലി ഓല് വീട്ടു ട്ട് ജോലി എടുത്ത് വീഡിയോ എടുത്ത് വിട്ട് ക്യാഷ ഉണ്ടാക്കണ് ഞമ്മള് നോക്കിന്ന് ഞമ്മളെ സമയം കളയും. ആഹ് ഉം ആഹ് നല്ല നല്ല വീഡിയോസ് കാണുമ്പോ നമ്മള് കാണുവല്ലോ?
ആഹ് അപ്പ നമുക്കയിലെ സമയം-
ഓഹ്-
പോകും അതിലിങ്ങനെ-
ആഹ് ഉം അതങ്ങനെപോണ് അതൊക്കെയാണ് അവസ്ഥ-
നോക്കി സമയം പോകുന്നത് അറിയില്ല എന്താണ് അങ്ങനെ പോകുന്നു
ഉം എന്താരുന്നു ഫുഡ് എന്തേന്
ഇന്ന് ചോറും മീൻ ക മീൻ പൊരിച്ചതും പരിപ്പും പച്ചക്കായും കറി പച്ചക്കായ ഞങ്ങളെ പിന്നെ കസിന്റെ വീട്ടിൽ പോയിരുന്നു അപ്പൊ അവിടെ പച്ചക്കായ ണ്ടായിരുന അത് വാങ്ങി പൊന്നിനി
അതിനോട് കറി വെക്കെ
അവിടുന്ന് കൊണ്ടു പോന്നു പിന്നെ ഓലെ മുറ്റതെല്ലാം കുഴിച്ചിട്ടാണ് കറിവായക്ക നല്ലോണം ഉണ്ടായിനി
അപ്പൊ അവര് തന്നിരുന്നു നാലുകായ
മ്മ്
അപ്പൊ അതോണ്ട് കറി വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് പരിപ്പും പച്ചക്കായും കറി വെച്ചിട്ട് നമ്മളെ വീട്ടിലന്നെ ഉണ്ടാക്കിയ ആഹ മായം ചേർക്കാത്ത വളഒന്നും അധികം വളഒന്നും ഇട്ട് കൊടുക്കാത്തതല്ലേ
മം ജൈവവളായിരിക്കൂലേ വീ വിട്ടിലുണ്ടാവണ ഓരോ വേസ്റ്റെകലെന്നെ ഇട്ടു കൊടുത്താൽ മതിയല്ലോ
ഉം ഉം മിസ്ച്ചറും ഇതൊന്നും ഇട്ട് കൊടുക്കാത്തെ
മ്മഹ് പിന്നെ അ അധികം വളണ് മ്മള് ഈ വെണ്ണീര് തന്നെ മതിയല്ലോ നമ്മള് തീ കുട്ടുമ്പോണ്ടാണ് വെണ്ണീരുണ്ടായാൽ തന്നെ
മ്മ് മ്മ്
മിസ്ച്ചറിന്റൊക്കെ ഫലാണല്ലോ ഇതിനൊക്കെ ഇപ്പൊ ആരും അങ്ങനെ തീ കൂട്ടാ തൊണ്ട് പിന്നെ അഹോക്കെ കുറവായിരിക്കും ന്നാലും ആദ്യൊക്ക ഇപ്പ അതന്നെല്ലേ ഉണ്ടായിന് എല്ലാ വീട്ടിലും രാവിലെ ഒന്ന് അടുപ്പു ഒന്ന് വെണ്ണീര് വ വാരി വഴക്കും തേങ്ങനൊക്കെ ഇട്ട് പച്ചക്കറികൾക്കൊക്കെ ഇട്ടു കൊടുക്കലല്ലായിന്നോ
ഉം ഉം അതോണ്ട് കറിയുണ്ടാക്കി അതൊന്നും ണ്ടാവില്ല
ണ്ടാവൂല എല്ലാം
എല്ലാം സ്വിച്ച് ഇതായിട്ടും അതിലെന്നെ നമ്മക്ക് ഹെൽത്തി ആയിട്ട് കിട്ടിയാല് പ എല്ലാത്തിലും വിഷാംശും ഇതൊക്കെല്ലേ
ആഹ്